ഹലോക്ക
ആഹ ആ കണക്റ്റ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തോന്ന് ലേ
ആഹ ഇവിടെ റേഞ്ച് കൊറവാന്ന എനിക്ക് തോന്നുന്ന മഴയല്ലേ
ആ ആ
ഉ എന്തൊക്കെയുണ്ട്‌വിശേഷം എന്തെടുക്കവാ ഫ്രീയാണോ ഹലോ
ഓ കൊഴപ്പല്ല ഫ്രീയാണെച്ചാല് പണിയുണ്ട് അയിന്റെടക്കൂടെ ഉ തിരുമ്പ തിരുമ്പ വെച്ചാല് മെ ശീലട്ടാണ്
ഉം ഉ എന്താ ചെയ്യണ ഇപ്പൊ
ഞാൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കയാണ് കോളസിന് എന്തെങ്കിലും പോവാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു
ഉം ക്ഷെ ട് കണില്ല
ആ ഡിഗ്രി ഇരിക്കാണ്ടന്ന് ച്ച്‌നാല് വർഷം അല്ലേ സൈഡ ആയിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാന്ന്
ആ ഞാന്നും അങ്ങനെ തന്നെ ടിക്കാ
നിങ്ങെളെന്താപ്പൊ ചെയ്യുന്നേ
ഞാന് അക്കൗണ്ടന്റ്
ഏ ഇങ്ങട്ട്ഹൗസ് വൈഫാണോ ഇപ്പൊ
ആഹ ഹൗസ് വൈഫ് വച്ചാല് ആ ഇപ്പ ജോലിക്ക് കേറിീട്ടുള്ളൂ ഡഗ്രി കഴിഞ്ഞു പിന്നെ എന്തോ അ ബിന്റ ആായിട്ട് എടുത്തു
ഏതാ പഠിച്ചേ
ഞാൻ പീക്കോമ
ആഹ
ഉ പിന്നെ ലാസ്റ്റണ് ബക്കില് രണ്ടുസം മുമ്പാടെണ്ട് എഴുതൻ കേട്ടോ അത എന്തല അറില് പിന്നെ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ്
അപ്പ നിങ്ങള് ഡിസ്റ്റൻസ് ആയിട്ട് എവിടെയ പേഠിച്ച
ഞാന ഇവിടെത്തന്നെ ഡിസ്റ്റന്റ് ആയിട്ട് ഒരു ഹൈബ്രിഡ് പറഞ്ഞ എജ്യക്കേഷൻ ഉണ്ട്
ഏ അതില് എല്ലാ കോഴ്സും ഉണ്ടോ
ആ അയാക്ക ഏതെടുക്കണ്ടേ
നിനിക്ക് പോൊളിറ്റിക്സ് ഡിസറ്റൻസ് ആയിട്ട് എടുക്കണെന്നണ്ട്
ആ ഇല തൊക്കെ ഉണ്ട്
അലപ്പുറത്ത് കോളേജ് കുറവാണല്ലോ പൊളിറ്റന് അപ്പന്റെ ഫ്രണ്ട്സ് പോകുന്നത് ഇക്കൊക്കെ തൃശ്ശൂര് വയനാട് അോള അങ്ങോട്ടാണ് മലപ്പുറ പോൊളിക് കോളേജ് ഇല്ല
ആഹ് ആഹ ഇതെങ്ങനെയാ വെച്ചാല് പൊട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല ഞാൻ ചോദിച്ചോക്കാണെങ്കിൽ ഇതെങ്ങനെ വച്ചാല് ഓൺലൈനായിട്ട് ക്ല്ലേ അതല്ലേ പറഞ്ഞേത് ഇൻഡോ ഉണ്ടോന്നൊക്കെ അറിയില്ല ചോദിച്ചു നോക്കാ ഏ അതെങ്ങനാ വെച്ചാല് ഏ അതൊക്കെ ഓൺലൈൻ ആയിട്ടാണ് ശത്രീ ഒരു കൊല്ലം പതിനെട്ടാണ്
ഒരു കൊല്ലത്തിന് വതിട്ട്
ആ ഒരു ഓക്കെ എല്ലാതും കൂടി പിന്നെ ആ സീമെന്റ് എഴുതണം മസബ് അസാബ്ിട്ടിയണം
ആ പിന്നെ നമ്മൾ ഇതിന് വേണ്ട വ ആവശ്യുണ്ടാവോ
എങ്ങനെ
ഇതിറെ എന്തേലും ആവശ്യത്തിന് പോകേണ്ടി വരുമോെന്ന്
ഏ ഇതാ അധ ഓൺലൈന സമൂം സമൂവുംല്ലേട്ടന ആക്കണ്ട്
പോയിട്ടല്ലേ ഇത്
ഏ ഓലൈൻ യിട്ടന്നെ ഇതിത്
ആഏ
ഉ ചിലപ്പോം ക്യാമറ ഓൺ ആക്കേണ്ടി വരും ചപ്പോ മറോണ ഓണക്കന്നെ ഞാനിപ്പോ കേറീട്ടുള്ളൂ കേറിയിട്ട് ഞാനിപ്പോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു വർക്ക് ചെയ്യാന്േ കഴിഞ്ഞ കഴിഞ്ഞ കേക്കണില്ലേ
ആഹ് കേൾക്കണ്ട് പറഞ്ഞോളൂ ആഹ കേൾക്കണ്ട് കേൾക്കണ്ട്
കഴിഞ്ഞ മാസമാണ് എനക്ക് ജോലി ചെയരയത് ജോലി കിട്ടിയരുന്നു കഴിഞ്ഞ മാസമാണ് കോഴ്സ കോഴ്സ് കംപ്ലീറ്റ് ആയത്
ഉം അപ്പൊ നിൾ ഡിഗ്രി കണിട്ട് പിന്നെോഡ അങ്ങനെ പോയതേക്കും
ആഹ ഡിഗ്രി എടുത്തു ഡിഗ്രി എടുത്തിട്ട് ബികോം എടുത്തു ബികോം എടുത്തിട്ട് പിന്നെ അതിന്റെ ഇടയിൽ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സിന് പോയി പോയിങ്ങണ്ടാട്ട പഠിച്ച
ആ എത്ര മാസത്തിന്റെ പോഴസ നക്കണ്ടങ്
ഇഷ്ടമാസന്റെ
ആ ഈ അക്കൗണ്ട് ഇങ്ങനെ സാലറി ഒക്കെ ഉണ്ടോ
സാലറി എങ്ങനെ വെച്ചാലേ സ്റ്റാർട്ടിങ്ങില് കൊറവ തന്നക്കരാാം സ്റ്റ സ്റ്റാർട്ടിങ്ങില് നമ്മളതിൽ നമ്മള് ചെല്ല് നോട്ത്പങ്ങനെ നമുക്ക്റിയില്ലല്ലോ ഒരു പത്ത് കേക്കന സ്റ്റാർട്ടിങ്ങില് കിട്ട പിൻ ന്നെ ഞമ്മളെ എക്സ്പീരിയൻസിനൻസരിച്ട്ട് ലെഗ്രിമെന്റ് യ്തോല്ലോ
ആഹ് ഞ ഞാൻ ഇപ്പൊ ഫാറൊ ഫാർമസിക്ക് പോവാന്ന വിചാരിച്ചിക്ന്നേ പിന്നെ അഹ് കൈ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കാന്ന വിചാരിച്ചിരിക്ന്നെ
ആഹ് അല്ലെങ്കി പിന്നെ രണ്ടും കൂടി ഇള്ളേഹ്ണ്ടാവോലോ ഡിഗ്രിം ഏഹ് രൺ ഏ പൊ കോഴ്സൊക്കെ ഒരുമിച്ച് കിട്ട്ണെണ്ടാ
ആഹ് ഒരുമിച്ച് കിട്ട്ണ്ട് പക്ഷെ അയ്നൊക്കെ നല്ല ഫീ നല്ലോണണ്ട് ലക്ഷം കൊടു ക്യണോ
ലക്ഷങ്ങള് കൊടുക്കണം അത്ണ്ട് അങ്ങനെണ്ട് ആഹ് അത്ര അത് കൊടുക്കണം ഉം ഇത് ഞാൻ ന്ന്ട്ട് ആഹ് ഗവൺമെന്റില് കേറ
ഉം
പ്പം പിന്നെ അങ്ങനെ കിട്ടയപ്പങ്ങനെ പിന്നെ നോക്ക ഉം
ഉം ഇങ്ങളപ്പം കല്യാണം കഴിഞ്ഞിട്ടാണോ ഇത് ഡിഗ്രിക്ക് ചേർന്നേ
ൻകാ കല്യാണം കഴിഞൊടെനെ പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ രണ്ട് വല്ലോക്കെ കഴിഞ്ഞിട്ടാണ് ഡിഗ്രിക് ചേർന്നത്. കല്ല്യാണം കഴിഞ്ഞോടനെ പഠിക്കാനൊന്നും പറ്റില്ല അപ്പൊ പരിക്കാൻ പോവാൻ പറ്റീല വല്യേ സപ്പോട്ടൊന്നുംല്ലേനി പിന്നെ പ്പല്ല പിന്നെ ഏഹ് ഏഹ് എങ്ങനെ പിന്നെ പിന്നെ ഓക്കേയി ഇപ്പൊ പഠിക്കാൻ പോവാൻ പറ്റി പ്പോ ജോലിയായി. ഉം ഹലോ ഹലോ ഹലോ കേക്ക്ണില്ലാ ഇല്ല്യയ് ഒന്നും കേക്ക്ണില്ല ഹലോ ഹലോ